ലോ
എന്ത പരിപാടി കേക്കുന്നുണ്ടോ
എൻ ആ കേൾക്ക്ണ്ട് ഹി ഹി എന്താ ഒരര് പണിയിലാണ് ഹിഹി
ചെയ്തോണ്ടിരിക്ക, ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കാണ്.
അ ആഹ്
രാവിൽത്ത കയിച്ചിട്ടില്ല അല്ല രാവിലെത്തെ ഞാൻ കഴിച്ചട്ടില്ല അപ്പൊ എനിക്കുള്ളത് ഇപ്പോ തിന്ന
അത് ശരി ആഹ് ടൈം പറയാലോ കുട്ടികളുണ്ടോ സ്കൂളിൽ പോയോ
സ്‌കൂളിൽ പോന്നുള്ള കുട്ടിയൊന്നുല്ല ചെറിയ മോന
ആ ശരി ഹി ഹി
അപ്പൊ തോന്നിയ പോലെ തീറ്റയും കൂടിയൊക്കെ
അ അ ഹ അപ്പ അങ്ങനെ നേരം വൈകിട്ടുണ്ടാവൂലേ
എണി എണീക്കുന്നല്ല തോന്നിയ പോലെ എണീക്ക
ഹ് ഹ് ആ ആരുല്ലെങ്കിൽ പിന്നെ അങ്ങനയ്
ഹസ്ബന്റ് ഇല്ലെങ്കി അവന് അവന് ഉറക്കാണ് അവൻ എണിക്കുന്ന സമയം വരെ ഞാൻ കാത്തു നിക്കും
ആഹ് ഹ് ഹ് ഹ് ഹസ്‌ബെൻ്റൊ
ഞാൻ പെൻ്റെ വീട്ടില് വന്നിരിക്കാ
ആഹ് അഅ്ശരി അപ്പ പിന്നെ സ്വസ്ഥായി കെടക്കാലോ
അതെ അഅ്കൊണ്ട് പിന്ന പറയേവേണ്ട തിമിരൊ
അതെന്നെ! ! ! ! ! കുട്ട്യളെണീറ്റാലും പുടിച്ച് ഒർക്കാം നോക്കും! ! ! ! !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
പ്പോ
എന്താ പരിപാടി ഞാനൊര് ചോറ് തീ് മുട്ടിക്കുണു നങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞോ? ! ! ! ! ഞാനു ഹസ്ബൻഡു ഒറ്റക്കൊള്ളു മക്കളൊക്കെ രണ്ട് മക്കളാണ് ഒരാള് പിന്ന കല്യാണം കഴിഞ്ഞൊടുത്തു ഒരാള് ഹോസ്റ്റല്ലു ആണ്! ! ! ! !
എ ആ
അപ്പ ഞങ്ങള് രണ്ടാളു ഒറ്റക്കൊള്ളൂ
മ് ഞ ഒറ്റക്കയോണ്ട് കഥ യും പറഞ്ഞൊക്കെരിക്കും
അഹഹഹ! ! ! ! ! !
പ്പതന്നെ പരിപാടിയാരിക്കുല്ലേ
ഏ ആഹ്
ദിവസം വറച്ചില് ന്നെ ആരിക്കുലെ
ആഹ് ഹ് ഹ് കുട്ടി എന്താട്ടണോന്നെണീറ്റില്ലേ ന്നിട്ട്?
എണീറ്റിട്ടില്ല ഒറക്കം തന്നെ ഇപ്പൊണീറ്റു വരു
അ ആ ആഹ് എത്രെയി?
ഒന്നെര വയസ്
ആഹ് ആ ഒന്നരസ്സയിട്ടൊള്ളുല്ലേ ഹ് ഹ്
പിന്നെന്തൊക്കെയർത്താനം അസ്ബന്റ് ഏഹ്?
മടിണ്ടൊ?
മഴപ്പൊല്ലാ
ഉം
മഴാ എടക്കൊക്ക പെയ്യും രാവിലണ്ടായിനു പ്പല്ല
നല്ല കാലാവസ്ഥ ആണൊ പ്പൊ? വെയില്ണ്ടോ?
വെയിലും മഴയു അങ്ങനയ് ! ! ! ! ! അങ്ങനെ തുലങ്ങന പോണ് ണ്ട്‌
മൂടി ഇരിക്ക്ന്ന്ണ്ട് മഴ പെയ്യണോ വേണ്ടെന്നൊക്ക
ആഹ് അതെന്നെ ഹ് ഹ് അതേ പോൽ തന്നെ ഹെ ഹെ
മയക്കാലല്ലെ പെയ്യുമ്പൊ പെയ്യു അങ്ങനെ ഹ ഹ ഹ പിന്നെന്തക്കെ വേറെന്താ അങ്ങനെ പോണൂ വീട്ട്ല്ന്ന്ട്ടാരൊക്കണ്ട്?
പ്പണിറ്റ് വന്ന ഹസ്ബൻ്റും
ആഹ്
ഞങ്ങൾ ട്ടിമുട്ടിട്ടൊക്കെ ങ്ങനെ കൊറേ നേരായി എണീക്കും പിന്നെം കെടക്കും ണി ക്കും കെടക്കു
! ! ! ! ! ഞാനു എട്ട് എട്ടര എട്ടരക്കായ്റ്റെന്നൊള്ളു എണീക്ക! ! ! ! !
അ ആഹ് ചെല സമയത്തെനിക്കെത്രയാ ഏതാ സ-ഏതാ നേരന്നു പോലു അറിയില്ല
ആ ആഹ്! ! ! ! ! ഞാനെട്ട രായിറ്റൊള്ളു ചെറിയ കുട്ടി ആയെ കൊണ്ട് പിന്നെ ഇവിടെയും കുറെ നിക്കാലോല്ലേ.
അതെ അവിടെ ഇവിടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും.
ആഹ് ആഹ്
ഹസ്ബന്റിന്റെ വീട്ടിലെ ഹസ്ബൻഡും, ഇക്കായും, ഉമ്മായും മാത്രമേ ഉള്ളൂ.
ആഹ് അത് ശരി
അ പിന്നെ അവിടെ അതെ ഇവിടെത്തക്കെ പോലെ തന്നെ അവിടെ
ആഹ് അവിടെ ഇവി ആഹ് അങ്ങനെ പിന്നെന്തൊക്കെ
അങ്ങനെ പോണു നി
എന്താണ് റെയിഞ്ച് പോണു
വിരുന്നുകാരുണ്ട് അവിടെയോ
ആഹ് ആഹ്
വിരുന്നുകാര് വരനൊണ്ടെ ഫുടോക്കെ ഇണ്ടാക്കണം
ആഹ് ആഹ്
വിരുന്നുകാരുണ്ടേ ഉച്ചക്കത്തേക്ക് അപ്പം നെയ്ച്ചോറും ചിക്കനും വെക്കണംന്നാ വിചാരിക്കുന്നെ
ആഹ് ആഹ്
എന്തേലും ജോലി നോക്കുന്നുണ്ടോ അതോ.
ഞാന് ടൈലർ പണി ഇങ്ങനെ ഉണ്ട് ചെറുതായിട്ട്.
ഇങ്ങോടൊക്കെയുണ്ടോ.
ഏഹ് അല്ല അധികമൊന്നുല്ല
ചെറുതായിട്ടൊക്കെ അങ്ങനെ എടക്കൊക്കെ എടക്കൊക്കെ അങ്ങനെ കിട്ടും അങ്ങനെ
നന്നായിട്ടു
ഉം ഇൻഷാ അള്ളാ. ആഹ്
മൂപ്പര് പോണോ വെറുതെ ഇരിക്കണോന്ന്
എന്താണ്
നിങ്ങൾക്ക് വെറുതെ ഇരിക്കണോ അതോ ഇതേപോലെ അങ്ങ് പോയാ മതിയോന്ന്
വെറുതെരിക്കൊന്നും വേണ്ട എന്തേലുമൊക്കെ പണി വേണം ന്നെങ്കിലേ ഉള്ളൂ
അല്ല ഇതേപോലെ ഇരിക്കണോ അതോ ഹും ഹും പണി ഇല്ലാണ്ട ഇരിക്കണോന്ന്
ആഹ് പണി ഇണ്ടാവണം
പണി ഇണ്ടാവണം ആഹ് നന്നായിട്ട് നല്ല ജോലിയൊക്കെ കിട്ടട്ടെ
ആഹ് പണി ഇണ്ടാക വേണ്ടത്
ഉം
ഇപ്പ അതിനെല്ല അടുത്തുകൂടി അടുത്ത കൂടി ഒക്കെ മെഷീൻ ഇത് ഇണ്ടാവുകോണ്ടേ വല്ലാ അതങ്ങട്ടെ എല്ലാരും ത
ഇപ്പ മീഷോയിൽ തന്നെ എന്തൊക്കെ ഇതുണ്ട് പ
അതാണേ ഒക്കെ ഒക്കെ വില കുറഞ്ഞ ഇങ്ങാണ്ട് കിട്ടുവല്ലേ പിന്നെ വല്ലാതെ ആരും അട് ച്ചാനൊന്നുംയി
അതൊക്കെ വരും ആവശ്യമുള്ളവരൊക്കെ ഉണ്ട്
യൂണിഫോം ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ
ആഹ് ആഹ്
ഉം, ജ് ത്രെ പഠിച്ചിക്ണു.
ഞാനും പ്ളസ്ടു വരെ.
ആഹ പിന്നെ കല്യാണം കഴിഞ്ഞോ
കല്യാണം കഴിഞ്. ന്താ, അങ്ങനെ പോണു.
ജോലിയ്ക്ക് നോക്കണം ന്നുണ്ട് അന്ജ് വർഷായി.
ആഹ്, ഹ് ഹ്.
അഞ്ജ് കൈഞ്, ആറ് തൊടങ്ങാറായി.
ആഹ്.
ജനുവരിക്ക് ആറ് തെകിം.
അത് ശരി
ഞങ്ങളോ..
വേറെ ന്തേലും, വേറെ ന്തേലും പഠിച്ചോ? കോഴ്സ് ന്തേലും.
ആഹ്, ഞാന് ഹാദില് പഠിച്ചിട്ടുണ്ടായിരുന്.
ആഹ്.
അറബി കോഴ്സും, സാധിം.
ആഹ്, ആഹ്, ആഹ്, ആദിയ കേട്ട് ക്ണു. ആഹ്
ഉഷ്റ്റിലി തിന്നി ട്ട വയ്റ്റ് വേദന
ഉം ന്റെ ആങ്ങളയുടെ കുട്ട്യോ ളാ ആങ്ങൾ ന്റെ കുട്ട്യാള്, അങ്ങനെ ഓരോര തിലൊക്കെ ആദിയ, ഹിർഷ ദിയ അങ്ങനെയൊക്കെയ്ന്.
പഠിച്ചിന്നത്
ഇനിയിപ്പോ എന്താന്നായിട്ട് കോഴ്സ് ആരൊക്കെ അതിൽ കുളി ക്കു ണ്ടോ അങ്ങനെ കോള് വരുന്ന്
ആഹ് ഇൻക്ക് കോള് വന്നതായിര്ന്നു. അത് സാധാ കോള് വന്നതാ.
ആഹ്, ആഹ് ശരി.
വിരുന്നാരുണ്ട് റഞ്ഞിലെ, അപ്പൊ അവര് വിളിക്ക. നിപ്പ ന്താ ചെയ്യ? ഹ് എടക്ക് കട്ടക്കാനും പറ്റൂല്ല.
ആഹ്, ഇതിപ്പോ എത്ര മിനിറ്റ് വേണ്ടെ ആയെ?
അതന്നെ ആഹ് പത്ത് മിനിറ്റ് വേണം.
ആ ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂല്ലോ
ഉം പിന്നെ വേറെ എന്തൊക്കെ പരിപാടി
വേറെ ന്താ, അങ്ങനെ പോണു.
ചോറും, കറിയും ക്കെ ആയ.
ചോറ് തീ യാ വെ അടുപ്പത്ണ്ട്. കറി ഇന്നൽത്. ഇന്നലത്തെ മീന ണ്ട് ഇതാക്കിച്ച് ഞ ങ്ങൾ രണ്ട് ആള് ഒറ്റക്കല്ലേ അപ്പൊ
ചപ്പാത്തി ഒന്ന് പരത്തി
ആഹ്, ആഹ്
ഫുഡ്‌
മെയിന് സൗണ്ടോ ഇല്ലല്ല ഇല്ലല്ല കൂടുതലൊന്നുല്ല
ഉം
ന്നൽത്തെ മീന് ഒക്കെ റെഡിയാക്കി വെച്ചത്ണ്ട്. കറി എന്തെങ്കിലും വെക്കണം.
ഉം എന്റെ വീട്ന്ന് പടുത്ത ഈ പരിപാടിയാണ്. അല്ലാതെ പ ന്നുംല്ല. വിരുന്നാ ര് ഉള്ളോണ്ട് ചെറിയ നെയ് ച്ചോറും എറച്ചി കറി ഒക്കെ വെച്ച്
ആഹ്, ഹ് ഹ് ഹ്. ആരു ല്ലാത്തൊണ്ട് പിന്നെയ്.
മ്.
അല്ലാതെ വല്ല്യയ പണിയൊന്നുല്ല
അല്ല അതെന്താ വിര്ന്നാര്രിപ്പോ ഒന്നോ രണ്ടോ പേരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ
ആഹ്
അവർക്കുള്ള ചെറിയ കഷ്ണം
ഉ
പെട്ടാന്നാങ്ങ് വെക്കന്ന് വിചാരിച്ചു
ആഹ് ആഹ് കുട്ടി പെൺകുട്ടി ആൺകുട്ടിയോ
ആൺ കൂട്ടി അൺക്കുട്ടി
ആഹ് അങ്ങനെ നീറ്റിട്ടുണ്ടാവില്ല അല്ലേ എപ്പളും
നീട്ടട്ട ഇല്ല ഒന്ന പാല കുടിച്ച കടന്നരേള്ളൂ
റ്റാ ഒച്ചീ വിളിക്കാരല്ലേ
അങ്ങ അങ്ങനത്തതൊന്നുംല്ലാ ഉം എന്നാലും ഉണ്ടാവും പെട്ടെന്ന് കാണ കണ്ടെങ്കിൽ ഒരു ഒരു വയസ്സ് ഒന്നര
ഒന്നര വയസ്സല്ലേ ആഹ് ശെരി ചെറിയ കുട്ടിയാണല്ലോ ഉം ഇത് എന്ത് ജോലിക്കാ എന്നിട്ട് ടീച്ചറോ എങ്ങനെ ആദ്യയെ പഠിച്ചു കഴിഞ്ഞാല്
ആഹ്
ടീച്ചറിന്റെ തില് ല്ലേ
കുട്ടീനെ കുട്ടീനെ നോക്കാനാള്ണ്ടെ പിന്നെ സുഖാണ്
എം ബി വിയെസിന് അവിടെ
ഏണ്
വത കഴിഞ്ഞാലേ ഉള്ള പോകാനൊക്കെ പറ്റ
ആഹ് അതന്നെയ അല്ലെ പിന്നെ വീട്ടിലേ ചെറിയ കുട്ടിയകുമ്പോ ന്താണ് കുറച്ചും കൂടി ആയാലൊക്കെ ഒരു വർഷംക്കെ കഴിഞ്ഞ പിന്നെ വീട്ടില് നോക്കാൻ ആള് ഉണ്ടെങ്കിലേ
ഉം
കുഴപ്പല്ല എന്റെ എന്റെ പേര കുട്ടിക്ക് അത് അതുപോലെ മൂന്നര വയസ്സായിക്കണോ ഓളെ പിന്നെ ഓളമ്മ ജോലിക്ക് പോവണ്ട് അപ്പൊ ഇവിടെയാണെങ്ക ഇവിടക്കും അവിടെയാണെങ്കിൽ അവിടെക്കും അങ്ങനെ
ആഹ് അവിടെ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല എന്റെ കുടുംബ ക്കാരൊന്നും അങ്ങനെ അടുത്തൊന്നും ഇല്ല
അയ്ശരി ആഹ്
ഒന്നും പറ്റൂല
അല്ല അവിടെ ഹസ്ബൻറിന്റെ വീട്ട വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടില് നിർത്തും കുട്ടിനെ ഇത് ഇവിടക്ക വരി ആവുമ്പോ പിന്നെ ഇവിടന്നേ
ആഹ്
അങ്ങനെ പോണ്ട് പറ ജോലിക്കെ. ഉം കുട്ടികളെ നോക്കാനും ആളുവാണെന്നാ പിന്നെ അങ്ങനെ പോവാ
ഉം
ഉമ്മമാർക്ക് വെയ്ക്കണം
കുട്ടി എണീച്ച്ണ് എന്താ ആയിക്കോട്ടെ
ഉം ശരി.